ആ ഇന്നട്ട് സുഖല്ലേ
ആഹ ഇന്നട്ട് സുഖണ്
ആ ഇന്നെന്തായി
എന്താക്കറിയില്ല ഓ ലാസ്റ്റ് ജയിച്ച പോല സംസാരിക്കൂലേ
ആര് ആ ആ മീഡിയക്ക് പറയുന്നത്
ആഹ ആഹ അപ്പോ ഓന്റെ തലട വടണ്ട് നല്ല മഴ
ആരുടെ നെയ്മറിന്റെറെ
മെസ്സിടെ
ആ എന്നായിരുന്നു
ആണക്ക വല്ലാത്ത തന്നെ ട്ടോ ഉ അപ്പൊ എന്റെ പ്രാക്ക് ഫലിച്ചില്ലേ ഉം ഇങ്ങള് എന്താ പറയല്
മോഴാ -മോഴാ മോഴാ മഴ പറഞ്ഞ മയല്ല മഴ മയല്ല മഴ
മയ മയ മയാ മായ
അമ്പറുപ്പിയ പറഞ്ഞാ
അ അയ്യോ വരുത്തി തുടങ്ങും മെരിച്ചു ഇകാകെ ഒഴുക്ക തിണ്ടായിരുന്നത് അതാണ് മെരിച്ചയ
ആ
ഉം
നിന്ന് രാത്രി ആരെ കളിയാ
എന്നൊക്ക അറിയില്ലടി ആര അന്ത ഒറപ്പിച്ചു ഒറപ്പിച്ചു ഒറപ്പിച്ചു ഇജ് ബ്രസീൽന്നെ അനക് നല്ല സങ്കടണ്ട്
ഇഞ് കോർച്ചുഗലിനലും കിട്ടണം
ഉം ഉം ആ അല്ലെങ്കിൽ ജ്ജ്പ്പോ ചാവാൻ പോവാ എടി ഇന്റോടെ നാളല്ലേ ദോശേട്ടോ എക്ക പറയണ്ടേ ഇ അതിന്റെ പ്രശ പറയുംമ്പൊക്ക് വരെ ന്തേരും പറയണ്ടേ
ജടെ മെസി കുടുത്തന ബടാ ഇവൽ ഫാൻഷോ ഉണ്ടാവല്ലേ
ആഹ് ആഹ്
അയിന് പോവാാന് മെസ്സിടെ ഉം ജേഴ്സി വാങ്ങി.
മ്മ് മ്മ്.
അതുംകൂടി നിക്ക് പറ്റിട്ടില്ല അറിയോ?
ഹൌ വീട്ടിലാരേലും വേറെ ബ്രസീലേരുണ്ടോ?
ഇല്ല ആണ്ട് കാക്കമാരൊക്കെ ബ്രെസീൽ. ഒക്കെ പൊട്ടി മൂഞ്ചി കുത്തിരികണ്ടാകും.
ആ അതെ അതെ അന്നെ പോലെ.
ഞാൻപ്പളെലെ അറിയണെ.
ഉം നല്ല ബ്രസീൽ ആരാധിക.
ഞാൻ പറഞ്ഞിലെ ഞാൻ ആരാധികൊന്നുമല്ല.
ആന്റെ സങ്കടം കണ്ട് അറിയാ ഇജ്ജ് ആരാധിക്കണന്ന്. ആ ഇഞ്ഞിപ്പോ അത്, അത് കയിഞ്ഞ പൊട്ടിയാലോ?
മൂറ്റൊമ്പാത്ത്.
പ്പ അനക്ക് വണ്ട് ഫ്രാൻസിനെ ജയിക്കേണ്ടത്.
മതി.
ഇങ്ങെളേടെ പേരക്കാരോട് സംസാരിക്കാട്ട വേൾഡ് കപ്പ് കഴഞ്ഞിട്ട് നമക്ക്.
മാണം അതേ മറ്റേ ഖത്തർ എന്താണ്ടായി.
കത്തറൊക്കെ എന്നോ പോട്ടികുണു.
അതെ ഓ എന്തൊരു ആഹ്. ഓനും പോയി ഇങ്ങടെ പ്രദീശ ഒക്കെ പോയി.
അതെന്തേ?
ഒന്നുല്ല പറയാ.
ഓഹ്.
ഇ തക്ക് പറയാനും പറ്റൂല്ല.
അന്റെ സങ്കടമൊക്കെ പോറത്ക്ക് വന്നോട്ടെ പറ ഉ ഇഞകൊ പറയാ നെയ്മർ
മെസ്സേ കിട്ടൂല.
ആയിക്കോട്ടെ കിട്ടണ്ട ഒരു വട്ടം കിട്ടി ഞങ്ങൾക്ക്.
തും അതും കള്ളക്കളി കളിച്ചിട്ടാണ്.
ആണോ. കള്ളക്കളി ഉം എന്തായാലും ഇങ്ങളെ പോലെ വീഴൻ നല്ല ഞങ്ങൾ സമയം കണ്ടെത്തിക്കണ് ഓക്കെ.
ഒന്ന് തട്ടിയ എല്ലാരും മുഴകേ.
ആഹ് അങ്ങെ
എന്ത വണനെച്ചിട്ട് കട്ടീക്കാണേ അമാതിരി വീണച്ചത കാട്ടിക ഓല്ക് ഇങ്ങട്ട് ചോപ്പ് കാർഡ് ഒന്നും കൊടുത്താ പോരാ ഒർക്ക് ബ്ലാക്ക് കൊടുണം.
മ്മ്. വീണ്ടും പോടീ ആകെ ര റെഡും യെല്ലോയും ഗ്രീനും അല്ലേ ഗ്രീന
ഗ്രീൻ എന്തിന് എടുക്കണ? ഗ്രീൻ എന്ത ഓറഞ്ച് അലർ യെല്ലോ അലെർട്ടും ഗ്രീൻ അലെർട്ടും.
ആ അങ്ങനെന്നെയാണ് സാനെ റെഡ് കൊടുക്കാണ് ഓൽക്ക് വാണി നോക്കി കളിച്ചോ.
റെഡ് ഫൗളല്ലേ?
ഉം ഓലെ പറത്താക്കല്യ ചെയ്യാ-
ആഹ് പിന്നെ ആ കളി കളിക്കാൻ പറ്റൂല.
ഉം. ഹും.
ന്നാലും.
ന്നാലും.
ഏ ഒരു വട്ടം ഒരു വട്ടം ജയിച്ചപ്പോ കിട്ടുംന്ന് വിചാരിച്ചു ഇവലിത് ഇതെന്ത്.
ഓ ഓ.
പോറ്റിക്കണേ എന്താ കാട്ടുക.
ഭാഗ്യം ഇന്നത്തോട ഇത് കെയ്യണ എന്നയിപ്പ മെസ്സി പൊട്ടിയ ഞാൻ എന്താ കാട്ട.
മെസ്സി പൊട്ടും മെസ്സിക്ക് ഒന്നും കിട്ടൂല.
സാരല്ല മെസിക്ക് കിട്ടാനുള്ളതക്കെ കിട്ടിക്കും നിങ്ങെ നെയ്മറിന് വേൾഡ് കപ്പ് കിട്ടിട്ടില്ല.
അപ്പൊ കഴിഞ്ഞ. നെയ്മറിനട്ടോ അതിന് മുമ്പത്തേന് അതാ നെയ്മർല്ല ബ്രസീലിൽ അഞ്ചെണ്ണം കിട്ടിയേക്കണോ.
നെയ്മറിന് കിട്ടയിട്ടില്ല എന്ന് പറഞ്ഞൂ നെയ്മർ ക്യാപ്റ്റനായിട്ട് കിട്ടിയിട്ടില്ലാ ഞാ പറഞ്ഞേ.
ആഹ് സാരോല്ല ബാക്കിയുള്ളള്ളവര് കിട്ടിയേ അവ മതി.
അത് രണ്ടായിരത്തി രണ്ടോ നാലിലോ എപ്പോഴാണ്.
ഏ.
ഞാ
എന്നാലും സാരിില്ല അഞ്ചെണ്ണം കിട്ടി നിങ്ങൾക്ക് എണ്ണം കിട്ടിഇരിക്കാണ് മൂന്നെണ്ണോ.
ആയിക്കോട്ടെ മതി പക്ഷെ ഞാൻ മെസ്സിയുടെ കാര്യേ പറഞ്ഞിട്ടുള്ളോ. ജെം ബാപ്പനെ പറയുന്ന പോലെ ഞാൻ മെസ്സിനെ പറയുന്നു ഓക്കെ.
എം പാപ്പക്ക് കിട്ടിക്കണോ.
എം ബാപ്പാക്ക് കിട്ടിയിട്ടില്ല.
ഫ്രാൻസിന് കിട്ടിക്കണോ.
അത് അറിയില്ലടി.
നിനക്കെന്തറിയാം.
അന്നേ കാട്ടിലും കുറച്ചറിവ് ഇണ്ട് ഇന്ന് ഇതില്. എംബാപ്പെടെ ടീം ഏതാന്ന് ചില നേരത്ത അറിയില്ല ഓൾക്ക്.
ഫ്രാൻസും, സ്പൈനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അത്ര രണ്ടും നീലണേ.
ഫ്രാൻസ് നീലെ.
എക്കറിയില്ല രണ്ടും രണ്ടിലൊരു ബി പി ഉണ്ട്. ലഫ്. ഇ ഇ ഈ.
ഹെ
ന്നാനു
മ്മ്.
ഇനി പോർച്ചുഗൽ കിട്ടും.
ആയിക്കോട്ടെ
ഇമ്മ കുളിചാൻ കേറിട്ടു
എന്റെമ്മയൊക്കെ റെസ്റ്റെടുക്കാനായി.
ഉമ്മ തേങ്ങ പൊളിച്ചെന്നു.
ഓ വന്തേ നണക്ക് പണി.
തേങ്ങ തിന്നൽ.
ആഹ നല്ലുട്ടി.
ഞാന് തിരുമ്പി അല്ല ഉമ്മ തിരുമ്പി.
ആഹ് എ തോരിടാൻ പോയി.
ആഹ ഓരിയല്ല ഞാൻ ഊ ഊരാൻ പോയി. തോരേഇടാൻ എക്ക് അറിയില്ല.
അന്താ നാവോ.
അറിയായില്ല അവിടെ ഈ ഉണങ്ങിയതും ഉണങ്ങ ഉണങ്ങാത്തതോ ഒക്കെ ഉണ്ടാവും.
ആഹ്
ചിലപ്പോ ഞ ഉണങ്ങേന്റെ മോളി കൂടി നഞ്ഞ കൊണ്ടയിട്ട അന്നു യുദ്ധാണ്.
അങ്ങനെ ആരെേങ്കിലും ചെയ്യോ
ഞാൻ ചെയ്യും.
അതെ അം ഉം ആയിക്കോട്ടെ
താപോയോആഹ് അല്ലതിവ്ടെ കാണാല്ലാത്ത
ആഹ് ആഹ്
അപ്പഞാൻ നിർത്തിയതാണ് മൊരിടല്
ഉം ഉം ഓ ഓ
ആഹ് അപ്പ തേങ്ങ നല്ല എളനീരുണ്ടായി എളനീര്
ആഹ് ഓഹ് ഉം ഉം
സമ്പാർ എന്താന്നറിയോ അത് ഈ തേങ്ങടെ അടിൽ പട്ടണ്ടെങ്കിലേ മൂകൊള്ളോത്രേ
ആഹ് ആഹ്
അയിപ്പങ്ങക്കറിയോ ഞങ്ങളാദ്യം പട്ടൊക്കെ വെട്ടിട്ട്
ഔഫ്
അപ്പ തേങ്ങാ തേങ്ങാക്കൊലക്ക് മൂ പിന്നതല്ല ഒരുസപ്പോ മൂക്കുമ്പോ കനങ്കുടല്ലോസാനം
ആഹ് ആഹ് ഉഹ്
നിർത്ത്ണത് സപ്പോട്ടിനാണ്
ഉം ഉം
അപ്പ വട്ടപോയപ്പോ തേങ്ങക്ക് സപ്പോട്ടില്ല ആഹ് അപ്പൊ ഓരോന്നോരോന്ന് നെ ക്ക് വീഴലൊട്ങ്ങി അപൊപ്പെ എളനീരായിട്ടൊള്ളു. കുറേസായി വീണിട്ട് ഇന്നാണ് പോയിനോക്കണ് അപ്പത്തിന് എളനീരൊക്കെ കേടന്ന്
ആഹ് ഓ
ക്കേളനീര് ജൂസായിരുന്നു. അതാണെന്റെ സൗന്ദര്യത്തിലെ രഹസ്യം
അവ്വോ
ആഹ് ഉവ്വ്.
അപ്പൊ നിന്നെ കണ്ടാൽ ഞാൻ വാ പൊളിച്ച് നിന്ന് പോകോ സൗന്ദര്യ ത്തിനെ വെട്ടിത്തെളക്കം
അതെയതെയതെ
ആഹ് ആഹ് ഔ ഞാൻ പറയാ ചോയിക്കാവരായിരുന്നു.
അങ്ങനെ ഞങ്ങള്തമ്മിലുള്ള ഒരു ടേംസാണത്.
ഉം ഉം അന്നെകണ്ടാ മൊഖന്തിരിച്ച് നടക്കണന്ന്ല്ലേ
അതെ ഇന്റെ മുമ്പിലൊന്ന്നിക്കര്ത്ന്
അയിക്കോട്ടെ
ആഹ് ഒനാരാന്നാണ് വിചാരം
അതെയതെ
ഹ്മ് ന്ക്ക്പച്ചനിണ്ട്ട്ടോ ഓളക്കൻത്തന്നെണ്
ആഹ് അന്റെ മൈൻഡ്കംപ്ലീറ്റവിടെണ്
ഇന്നാലും ഒന്നൊന്ക്ക്കിട്ടിയപ്പോ ഛെ ഓ ഇന്നലെ പറഞ്ഞതേ ഇന്നലെ രാത്രി കളിണ്ട്
ഇന്നിട്ടും ഞാൻ പോയി നോക്കിലാ ഞാനൊന്ന് പോയിനോക്കിയാ കിട്ടീന്നു.
പാലം രാത്രി എത്ര മണിക്കെര്ന്ന് കളി
അഒന്നു എനിക്കറില മൂന്നുമണിക്കല്ലേ. ഇത്പ്പെവിടെച്ചിട്ടാ മെസ്സിക്കോ
ഏഹ്
എവിടെച്ചിട്ടേന്ന് ഇന്നലെ കളി
ഏഹ് അയിൻക്കറില
ഞങ്ങക്ക് മെസ്സ്
ഹ്
ഉം
അവളോട്
ഏഹ് അള്ളാ ന്റെ അമ്മായിക്കെയാണ് ആ നേരത്തോക്കെ നീച്ചിരുന്ന് കാണുക ന്നിട്ട് എൻ്റുമ്മ ചോദിച്ചു വിട്ടീന്ന് പോയിട്ട് നന്നായോന്നൊക്കെ രാവിലെ നേർത്ത എണീക്കണം നിസ്കരിക്കനെച്ചിട്ടെ ഉം അങ്ങനെ
ഉം ന്നാലും
ന്നാലും പോട്ടെ സാരല്ല അതെ അതെ വേറെ ഏതൊരു കളിക്കാരനാണ് അയിലെ കൊളാക്കിന്ന് പറയണ കേട്ടു അതാരാന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആഹ്
ഓനിക്ക് മുട്ടാക്കണം
ഉം ഉം
അയ്ശ് വലിയ പോസ്റ്റ് കറൻ്റ് കട്ടാ
ആഹ് ആയിക്കോട്ടെ
അല്ലെങ്കി ഉമ്മാക്ക് ഫ്രാൻസ് അതെയോ?
ആഹ് മതി എടീ എമ്പാപ്പയ്ക്ക് വല്ല കാമുകി ഇണ്ടാവും
ആയിനെക്കുപ്പെന്താ ഞാൻ പോവാ
ആഹ് ഓജ് കരയണ്ട ഇതൊന്ന് ഓണാവട്ട്ട്ടോ ആഹ് എന്നാ ഓക്കെ ആയിക്കോട്ടെ
ഓള് ഓളൊരും പാട്ട മെസിം